ആഹ കേൾക്കുന്നുണ്ടോ
ആഹ ഉണ്ട് കേൾക്കാണ്ട്
പറഞ്ഞോളൂ എന്തൊക്കെയാണ്
എന്തൊക്കെയ വിവരങ്ങള്
നന്നായിട്ട് പോണ് സുകാണ് വേറെന്താ ഇന്നിപ്പം ഒഴിവായിട്ട് എങ്ങട്ടേലും പോയോ പണികളൊക്കെ കഴി ഉം അല്ലാ ഞാൻ ഇന്നിപ്പം വെയിലും അല്ല മഴയൊന്നും ഇല്ലല്ലോ ഇവിടൊന്നും മഴയില്ല സ്കൂളൊന്നുംല്ല അപ്പൊ വീടിലന്നെ
ഉം ഇന്ന് കൊറെ ചേരം കെടന്നുറങ്ങി
ആഹ അത് ശരി ന്തുവ വര അപ്പൊ മക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഉറങ്ങാ സമ്മയിക്കോ മക്കളുണ്ടോ ആ അടക്കി ഉറങ്ങിയോ നേരത്തെ ഫുഡൊക്കെ അഴച്ച ഒറ്റ കടുത്താണ്ട് കടന്നോ
നേരത്തെ ഫുഡൊക്കെ കയ്ച്ച് ഒന്ന്ഉറങ്ങി
ഉം അപ്പൊ ഉറങ്ങി എണീട്ട് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചോ
ആഹ് അത ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവരൊക്കെ കുടിക്കയാണ്‌
ആഹ അത് ശരി ഉം നല്ല ഐഡിയ ആ
രാവിലെ രാവിലെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു പിന്നെ
ആഹ
ഇല്ല വെയിലായിർന്നു
ആഹ്
പിന്ന നല്ല തണുപ്പു അല്ലേ മൈ കൈകുന്നേരം ഒക്കെ ഉറങ്ങാൻ നേരത്ത് സ്കൂളുള്ള ദിവസാണെങ്കില് കുട്ടികള് വരുന്ന നോക്കിയിരിക്കണം
കിട്ടണ പലരും പല സമയത്താണല്ലോ വെര
ആ അതെ അതെ ഇതാവുമ്പോ അങ്ങന അല്ലല്ലോ ഇപ്പൊ സ്കൂളിലാത്ത കൊണ്ടാണ് കടന്നോ
ഉം ഫോണ് സൈലന്റ് ആക്കി വക്കേണ്ടി വരും
ഉ പോണ് ഹസ് ഉം
ഉറങ്ങാ കടന്നാ അങ്ങനെ ചെയ്യല് ഉറങ്ങാ ഉറങ്ങലല്ല ചെല സമയത്ത് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവൂല്ലോ ഉറങ്ങാന് ഒരു പ്പ്‌ അപ്പൊ ഞാൻ എന്ത ചെയ്യും ഫോണ് സൈലന്റ് ആക്കിയക്കും ഓഫ് ആക്കൂല കൊറഞ്ഞതില് ന്നാലു മിസ്സ്കാൾ അതില് കാണുവല്ലോ പിന്നെ നമ്മക്ക് ക്കെ ഉണരുമ്പോ തിരിച്ച് വിളിച്ചോക്കാലോ എന്തലും അത്യാവശ്യമുള്ള കോളൊക്കെ ആണെങ്കി
ആഹ് ആഹ് ആ് അതെ
അങ്ങനെ ചെയ്യും മം ഓഫ് ആക്കി വെച്ചാ പിന്നെ നമുക്ക് ബുദ്ധിമു
ആ അതെ ഉം ഞാന് അതേപോലെ ഹസ്ബൻഡ് വിളിക്കും
ഇനി വരുമ്പോഴാണ് കോള് വരിക വെറുതെ കോളായി ഒരു കാര്യം ഉണ്ടാവൂല ചെലപ്പോ കമ്പനിന്നോ അങ്ങനെയൊക്കെ അ അതോരെല്ല സുഖട പോവും ഉറക്കിന്റെ
ആഹ് ആഹ്
ഉ ആഹ ഒരു കാര്യം ഉണ്ടാവൂല വെറുതെ വിളിക്കണവു
ആഹ് അതെ ഉം
ഇപ്പ അതില്ലാതെകണങ്കിൽ അങ്ങനെ എന്തെങ്കിലുക്കെ ചെയ്യേണ്ടിവരും ഉറങ്ങണങ്കില്
ആഹ് ഉം ഞാനിപ്പോ തുടങ്ങി ഫോണ് ഏ ഫോണ് സൈലന്റാകിഒന്നുല്ലാ ഹസ്ബൻഡ് വിളിച്ചിരുന്നു അവരെ വിളിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഞാന ഉറങ്ങി
ഉംഹും
അപ്പവ്ട കട്ന്ന് മക്കളൊറങ്ങി.
ഉം അതങ്ങനേണ് ചെലപ്പോ ചെലപ്പോം ഉം കൂടെ ഒറങ്ങാനും ഊ കൂടെ അടി കൂടി അവ്ടണ്ടാവും.
ആഹ് അതെ അതെ ഒറങ്ങാനയ്ക്കൂല്ല അടികൂടി അവ്ടെണ്ടാവും അല്ലെങ്കി ഞാനൊറങ്ങീന്ന് കണ്ടാ പ്പവ്‌ട്ന്ന് എണീറ്റു പോവും.
ആഹ് അ് അതങ്ങനെ അല്ലെങ്കി ഓല്ക്ക് ഞാന് പറയല ഒറ്ങ്ങാൻ ഞാൻ ഒറങ്ങണെങ്കി ന്നെ ബുദ്ധിമുട്ടാക്കാ വരരുത്ട്ടോന്ന് ഒറങ്ങണില്ലെങ്കില്.
ആഹ് അത് ശെരിയാണ്
ഉം
ഞാനെ ഇൻക്ക് പൊറ്ത്ത്ക്കറങ്ങണ്ട് ഇഷ്ടല്ല പിന്നെ കുട്ടിയോളെ കുളിച്ചുള്ളു കേറ്റിയാല് പിന്നെ പൊ റ്ത്ത് ക്കറ്ങ്ങ്ണ് ഇഷ്ടല്ല. പിന്നെ വൈകുന്നേരെ അറക്കൊള്ളൂ അപ്പൊ ഞാന് ഒറങ്ങീന്ന് കണ്ടാ ഓര് പോവ്മ്പഴേക്ക ഞാ റൂമിലിട്ട് വാതിലടക്കും ഒന്നല്ലെങ്കി
ആഹ്
ഞാ ഒറങ്ങീന്ന് കണ്ട അവരറങ്ങി
അതെ ഓല് പൊറ്ത്തറങ്ങി പോയാല് അതും പ്രശ്നാണ്. നമ്മളൊറങ്ങി ഒറ് ങ്ങും ചെയ്യും അവര് പൊറ്ത്തെം പോവാ ആഉച്ച ടൈമിലൊക് ക്കാവുമ്പളെ ഭയങ്കര ബുദ്ധിമുട്ടാ ആഹ് പലേ ആൾക്കാരും വരുവല്ലോ പല പ്രശ്നം വരും ഉം എന്തെങ്കിലൊക്കായിട്ട് അല്ലെ എന്തെങ്കിലൊക്കെ ഒപ്പിക്കോലോ ഈ പൊറത്തെറങ്ങിയാല്.
ആഹ് അതെ അതെ എല്ലാരും ഒറങ്ങണ ടൈമാവൂലെ ആ ടൈമില് ആഹ് അതെ അതെ
എല്ലാരുള്ളിലാണ്ടാവ് വീടിന്റെ പൊറ്ത്തുണ്ടാവുല ടി വിയിലും മൊബൈലിലൊക്കായിട്ട്
ആഹ് ആഹ് ആഹ്
ഇപ്പൊങ്ങനെ ആരുണ്ടാവുല ചെറിയ മക്കളൊന്നായ തീരെ പൊറത്ത് വിടാൻ പറ്റൂല്ല ഞാനും ഇതേപോലെ വാതില് പൊറ്ത്തേക്കുള്ള രണ്ട് ഭാഗം അടച്ചിടും.
ആഹ്
അങ്ങനില്ലെങ്കി അയിൻ്റുള്ളില് ഇന്നെ സുയിപ്പാക്കാൻ വരരുത് ന്ന് പറിം ഞാന്. എന്നിട്ട് ഇങ്ങളെന്ത് വേണേലും ചെയ്തോളിന്നറിയും
ആഹ് ചെലപ്പോന്നൊറങ്ങി ണീക്കുമ്പോത്തിന് ഉള്ള പണിയൊക്കെ ഇണ്ടാക്കിയിട്ടുണ്ട്
ആഹ് അതെക്സ്ട്രാ പണി കിട്ടുള്ളൂ.
ആഹ്
എന്തെങ്കിലൊക്കെ വാരി വലിച്ചിട്ട് ഡ്രസ്സോ ഞാൻ ഒരു ദിവ്സം ഇതേപോലെ ഉം മോള് ഞാൻ ഇപ്പൊ കൊറച്ചേരൊന്ന് കടന്ന് കടന്ന് ഉറങ്ങിയിട്ടൊന്നുല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി ട്ടുണ്ടാവുള്ളൂ അവൾക്കെന്താ പണി പിന്നെ കൊ ഒര് ഒ ഡ്രസ്സൊക്കെ ഒരു കൊട്ടയിലാട്ടക്കാ ചെറിയ കുഞ്ഞു ഡ്രെ സുകളല്ലേ മടക്കി വെച്ചാലും നിക്കൂലല്ലോ അപ്പൊ ഇവള പണി എന്താണ് ബാത്റൂമ് പോയിട്ട് ഇതൊക്കെ നൻച്ച് കൊണ്ടന്ന് അയിലിട്ടച്ച്ണ്ട്. ഒണങ്ങിയ ഡ്രസ്സിന്റെ മേലെ നൻ നനഞ്ഞ ഡ്രസ്സ് കൊണ്ടന്ന് കൂട്ടി വെക്ക എല്ലാ ഓക്ക് ഓൾ അവക്കെന്താ സംഭവറീല നമ്മള് അലക്ക്ണോക്ക് കാ ണാല്ലോ അപ്പോ അഅ് ചെയ്തതാണ് അപ്പം ഞാഒർ ഓക്ക്പ്പം മൂന്ന് വയസായി. കൊറ്ച്ച് മുന്നേണ്
ആഹ്
അങ്ങനെന്തെങ്കിലൊക്കായിട്ട് ഉണ്ടാവോൽക്ക് ഓക്കറിയില്ലല്ലോ ഇത് നനയാൻ പറ്റൂലാന്നുള്ളത്.
ആഹ് പിന്നെ നന് ആല് ഫുള്ള് വെയിലത്തിടണ്ടി വന്നു പിന്നെ ടുത്തിട്ട് എക്സ്ട്രാ പണി കിട്ടും എന്തെങ്കിലൊക്കായിട്ട് അതേപോലെ അല്ലെങ്കി ഫ്രിഡ്ജ് തുറന്നിട്ക എന്തെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും
ഉം ആഹ് എന്റെ മകൻ എന്താ ചെയ്തുക്ക്ണ് പിന്നെ ഏ ഈ പന്തളിക്കാരെ ഫോട്ടോക്കൊണ്ടല്ലോ അതൊക്കെ ചുമരുമ്മേ ഒട്ടിച്ച് വെച്ചക്കുണു
ഉം അതു പോലെ പിന്നെ ഉം അതേ പോലെ ചോമര് ഫുള്ള് ഞങ്ങള ഇവടെ ഫുള്ള് ചോമര് ഫുള്ള് ചിത്രരചനയാണ് ഫുള്ള്
ഹാ
മാർക്കറും മേയ്ഗും മെയ്ഗും അത് ഇപ്പൊ അവള് ഇപ്പൊ അംഗനവാടി പോവ്ണ്ട് അപ്പം കളറും ഒക്ക വാങ്ങി കൊണ്ട് വച്ണ്ട് മെയ്ഗും കളറോക്കെ അപ്പ അത് ഫുള്ള് ഓള് പ അവ്ട്ന്ന് കുത്തി വരിണ ഫുള്ള് ഇവട വന്ന്ട്ടും ചിത്രം വര്ക്കാനൊന്നും പട്ച്ചില്ലല്ലോ എഴുതി ഇപ്പം അങ്ങനവാടിന്നൊക്ക ഇങ്ങനെ പിടി ക്കാള്ള ഇതെ കൊട്ത്ത്ട്ടോള്ളൂ പുട്ച്ച് റൗണ്ട് വര്ക്കാ ഉം വട്ടം വര്ക്കാന് സ്ലൈറ്റില് അപ്പ ആ വട്ടം ഇവട വന്ന്ട്ട് മോ
പ്രാക്ടീസ് ആ. പ്രാക്ടീസ് ചോമര്മ ആവുലെ
ചോമര്മലാണ് നല്ലര് സുഖാണല്ലോ അവക്ക് അല്ലെങ്കില് ആദ്യേ ഇള്ള പരിവാടിയാണ് മോള് മൂത്താള് എഴുതുമ്പ പ്പോ ഓൾക്ക് പേന കിട്ടണം കൊർ പേന കി ട്ടി ബുക്കും പേനിം കൊടുത്താല് കൊർചെരം ബുക്കിലെ എഴുതൊള്ളൂ അപ്പ ഉം മാറും പിന്നെ കൊർച് കഴിഞ്ഞാല് പിന്നെ ആ പേന എയ്ത്തുട്ച്ചൂല അത് ചൊമര്മ വര്ച്ട്ട് ചോമര്മേ വര് ച്ചാ പിന്നെ ആ പേന എയ്ത്ത് വരൂലല്ലോ അയിന്റെ നി തൊക്ക പോവോ നിബൊക്കെ പോവല്ലോ നിബൊക്കെ പോവല്ലോ
ആ അതെ ഇന്റെ മൂ ആ ഇന്റെ മൂത്ത മകന് എഴുതി പഠിച്ചിരുന്ന സമയത്തന്നോ ചോമര്മേന്നും എഴുതിരുന്നില്ല അങ്ങനെ ഇല്ല അങ്ങനെയിരുന്നു പക്ഷെ അവന് എഴുത് അവന് ആ അവന് എവ് എവ്ടിം കാൺണില്ല എഴുത്ണത് ആരും കാൺണില്ല വേറെ മു ത്ത കുട്ടിയളൊന്നുല്ല ഇവടണ്ടായിരുന്നില്ല ഓൻക്ക് അറീല പേണതൊന്നും അറി ഉപയോഗന്നും അറീലല്ലോ ആ അതെ അതെ പിന്നെ
ട്ടർത് കാണണംന്ന്ല്ല ചെല മക്കൾക്ക് അങ്ങനെ ഒര്താണ് അ ഓല് സ്വന്തായിട്ട് കണ്ടുപിടിച്ചോളൂ ഓരോ കാര്യങ്ങള്
ആ അതെ അതെ ഇപ്പൊന്നട്ട് പിന്നെ രണ്ടാമത്തെ മക്കളൊക്കെ അവര് ഇവന് ഇങ്ങനെ പേനോണ്ട് എഴുതുമ്പോ അവർക്കും പേന വാണം അങ്ങനെ വാങ്ങീട്ട് പിന്നെ എഴുത്ത് തോടങ്ങി
ധാന ഒര് സമാധാനം കിട്ടണങ്കില് ഇവര്ക്ക് ആദ്യം ബുക്കും പേനിം കൊട്ക്കണം അല്ലെങ്കില് അവരെ സു ഇതാക്കിയൊണ്ട് നിക്കും
ആ അതെ ആ അതെ അതെ ഇപ്പൊ ന്നെ പിന്നെ ചോമര് ഫുള്ള് റു റുമും ചോമര് ഫുള്ള് എഴുത്താണ്
അഹാ ഇവള് റുമ് മൊ ഇതലല്ല എല്ലാട്ത്തും ഉണ്ട് ഡൈനിങ് ഹാൾലും സിറ്റ് ഔട്ട്ല് കൊർച്ച് കോറവ്ണ്ട് അങ്ങട്ട് പിന്നെ വാത് ല് തൊർന്ന് ഇടാത്തൊണ്ട് രാത്രി ഈ രാത്രി സമയ നിങ്ങളിലാണല്ലോ ഈ എഴുത്തും വായനിം കൂടുതല്ണ്ടാവാ
ആ അതെ അതെ
അപ്പം ആ ടൈമ് ല് സിറ്റ് ഔട്ട്ക്ക് പോവുലല്ലോ
ആ ആ
നമ്മള് ഇങ്ങൻ നോക്കി നിക്കണ അപ്പൊ പിന്നെ എന്താറിയോ നമ്മള ശ്രദ്ധ ഒന്ന് മാറിയാ മതി ആ ടൈമ് ലാവും ഇവല വര അ ഇവലെ ഇപ്പാനോട് പർഞ്ഞ ഓലറിം കുട്ടിയളാവു മ്പം അങ്ങനെ കുട്ടിയൾല്ലാത്തെ പേരലോന്ന് പോയൊക്കിയ ഒരു പുള്ളി ഇണ്ടാവുല അത് രസല്ലല്ലോറിം
അതുകൊണ്ട് കൊഴപ്പല്ല ചൂടാവണ അയിറ്റം ആണെങ്കിലോ
ആഹ് ഞമ്മള് വീട്ടിലല്ലേ ഓല്ക് വറക്കാൻ പറ്റുള്ളോ അയലക്കത്ത് പോയിട്ട് വറക്കാൻ പറ്റൂലല്ലോ പറയും അ ഓനും കൂടി ഓളും കൂടി വലുതായിട്ട്മ്മക്ക് പെയിന്റ് എടുക്കാറ് അ ഈ വ ഈ എഴുതി പഠിക്കുന്ന ടൈമില് ആ വരുള്ളൂ പിന്നെ അവർക്ക് ഇല്ലല്ലോ ആര് എഴതിയോ സ്ലൈറ്റിലും പെന്നിലും ബുക്കിലും ശരിക്കും എഴുതാൻ പഠിച്ചാ പിന്നെ ഒരു ചമ്മലൊന്നും വരുത്തില്ല ല അതാ ഇൻട്രറസ്റ്റ് ആണ് അത് നമ്മള് തല്ലി തകർത്തിന്റെ പിന്നെ ഒരുക്കനുള്ള ഇത്ണ്ടാവലല്ലോ ഇവിടെ ഒരു കൊഴപ്പുണ്ടാവില്ല എല്ലാരും ചമരമ്മലും എല്ലോടത്തും മരിച്ചിട്ട് പറയല പരാം ഉം
ഉ ചുമരുമയൊക്കെ ആ മുതല സ്വരാക്ഷരങ്ങളും വെജ്ഞനാക്ഷരങ്ങളും ക്കണ്ട് അതുപോലെ ഒന്ന മുതല് പത്ത് പരെണ്ട്
ആ അതെന്താ പറയാ ആ എഴുതണ ഇതില് ഓല് പഠി ക്കണ്ട് സംഗതിയില്
ആ അതെ അതെ ഞാനും അങ്ങനെ എഴുതി നോക്കുമ്പോ
അവർക്ക് ഈ സ്ല തി ബുക്കും എഴുനൊന്ന താല്പര് ഉണ്ടാവില്ലങ്ങനത്തെ ഇങ്ങനെത്തെ സ്ഥലക്പോ അധികം ഇൻട്രസ്റ്റ് ആകും എഴുതാന വേണ്ടാത്ത സ്ഥലത്ത് വേണ്ടാന്ന് പറയുന്ന കാര്യം ചെയ്യാൻ അധികം ഒരു താല്പര്യംണല്ലോ അമ്മക്കായാലും വലിയ ആൾക്കാർക്കായാലും അപ്പൊ കുട്ടികൾക്ക് ഒന്നും കൂടി കൂടല്ലേ ചെയ്യുള്ളൂ
ആഹ അതെ അതെ
അത് മനുഷ്യന്റെ സ്വഭാവാണ്
ആഹ ആ ഞാന അങ്ങനെയുമ്പോ എന്തായാലും പ ല്ല വിചാരിച്ച പിന്നെ മിണ്ടാതിരിക്കും
ഉം മക്കളുള്ള വീട്ടിലല്ലേ അതൊക്കെ ഉണ്ടാവുള്ളൂ ഇല്ല എങ്കി ഇപ്പ അന്നുംണ്ടാവലല്ലോ അപ്പൊ കൊറയൊക്കെ അങ്ങനെ ആവണം നമ്മള് അവരെപ്പോളും പറയും അവർക്ക് നമ്മള നമ്മള് ഓരോ വീട്ടിലെല്ല ചെയ്യാൻ പറ്റ സ്വാതന്ത്ര്യം ഉള്ളൂ അതുപോലെ ബെഡിലൊക്കെ ചാടിക്ക അധികാണ്ട് ഒഴിച്ചിട്ട് കൊടുക്കാന്നല്ല കുറെക്കെ ഇപ്പൊ ബെഡിലൊക്കെ ചാടി കളിക്കാനൊക്കെ ഒ ആഗ്രഹം ഉണ്ടാവുമല്ലോ തലയണോണ്ട് അടികൂടുക അങ്ങനെ കുറച്ചൊക്കെ അധികമായിട്ട് കേടുരുത്തണ രൂപത്തിലല്ല എന്നാലും കുറ നമ്മൾ പെ സ്ട്രിക് ആവാൻ പാടില്ല പറഞ്ഞട്ട് ഞാൻ കൊറെക്ക ചീത്തറക്ക അവിടൊ നമ്മൾന്നെ കൊണ്ടക്ക കണ്ടന്ന് അറിഞ്ഞിട്ട് അപ്പൊ പറ കേടു വരുത്തണം എന്നല്ല അതിന്റെ ഉദ്ദേശം കുറെക്കെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാണ് അവലെ വീട്ടിൽ അവർക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്ന്ന് കാണി നമ്മൾ നമ്മളാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അപ്പൊ കേടു വര എന്നുള്ളത്പലെ അറിയിക്കണം കേട് ഇ രൂപത്തിലല്ല അങ്ങനെ പറഞ്ഞിട്ട് പറയൂന്ന് പറയാ അങ്ങനെ പറ്റ നമ്മളിങ്ങനെ അ പട്ടാളച്ചിട്ടൽ വളർത്താൻ പാടില്ല മക്കളെ നിറഞ്ഞിട്ട് അപ്പൊ അവര് ഇഷ്ടമുള്ള പോലെ പുറത്തു പോയി ഇഷ്ടം തേടി പോകന്ന്റിഞ്ഞിട്ടേ
ആഹ
വീട്ടില് ഓല ഇഷ്ടങ്ങൾ ചെയ്യാൻ സാധിക്കാ ഞ്ഞാ പിന്നെ പോറത്ത് പോയി ചെയ്യുംന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ പറയും
ആഹ ഓക്കെന്നാ ശരി
ഉം ഓക്കെ
ഉം